അവിടെ എന്താ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെ എന്തൊക്കെയ വിശേഷം
ഇവിടെ നല്ലതന്നെ നല്ല മഴയുണ്ടായിന്ന് നല്ല ഇപ്പ നല്ല ഇപ്പം നല്ല കാലാവസ്ഥ എന്നാലും മഴ വരണോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഇപ്പം ഒന്നും വരണ്ടാ നാളെ രാവിലെ വന്നാ മതിന്ന് വിദ്യ ലീവ് ലീവ് അവധി കിട്ടുവല്ലോ വിദ്യാലയത്തിന് അവധി കിട്ടുവല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് നാളെ രാവിലെ അല്ലെങ്കിൽ പലിശക്ക് വന്നോ
ഹിഹി ഹി
വേറെന്താ ചായ കുടിച്ചോ
കുടി ഇല്ല കുടിക്കണം ചായ കുടി
ചായ കുടിച്ചിട്ടില്ലേ ഇനിയും ചായക്ക്‌ എന്താ കടി
പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ എന്തേയിന്
ഇവിടെ ഞാ അ പാലപ്പം പാ കൈവീശി അറിയാവോ
ആഹ് അതറിയൂല
അതും പഴം പൊരിയാക്കീന്
അയ് ശരി കുടിച്ചോ
ആഹ് ആഹ് കുടിച്ച് ചായ കുടിച്ച്
ആഹ് ആഹ്
നിങ്ങള് വൈകിട്ടായിരിക്കും കുടിക്കുന്നുണ്ടാകല്ലെ
ആഹ് ഇന്ന് കൊറച്ച് നേരം വൈകി എനിക്കൊരു മോനാണ്
അതെ എത്ര വയസ്സുണ്ട്
രണ്ടു വയസ്സായിട്ടില്ല
ആഹ് ആഹ് ഏഹ് പോവാ അല്ലാ വിദ്യാലയം എത്രാം ക്ലാസ്സിലാ അതെയോ ആഹ് പിന്നെ ഉച്ചക്കെന്താ ഉണ്ടാക്കീനി എനക്ക് മൂന്ന് കുട്ടി കുട്ട്യാളാണ് ഒരാള് പ്ലസ് ടു വിന് പഠിക്കുന്ന് ഒരാള് ഒമ്പതാം ക്ലാസ് ഒരാള് ഒന്നാം ക്ലാസ്
അത് ശരി ഉച്ചയ്ക്കെന്താ പ്രത്യേകിച്ചൊന്നും ഇല്ലായിന്നു ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ലായിന്ന് ഇന്നലത്തെ ചോറ് ഏഹ് ഇന്ന് വെച്ചിട്ടില്ല ഇന്നലത്തെ ചോറും കറിയൊക്കെ ബാക്കിണ്ടായിന്ന് അപ്പോ അതന്നെ
ആഹ് ഞാനും അതന്നെ ഇന്നലെ അയല കറിയാന്ന് തേങ്ങ അരച്ചിട്ട് അത് ബാക്കിണ്ടായോണ്ട് ഇന്ന് ഞാൻ ഉച്ചക്ക്‌ അതന്നെ എടു ത്ത് കറി വെച്ചിട്ടില്ല ചോറും കുറച്ചുണ്ടായത് ചോറ് വെച്ചിന് ചോറ് കൊറച്ചുണ്ടായിന് കൊറച്ച് വെക്കുകയും ചെയ്ത്
ചോറ് വെച്ചിട്ടില്ല ബാ കൊറച്ചുണ്ടായിന്ന് അപ്പോ തിളപ്പിച്ച് ഊറ്റി വെ
അതെയോ
കറിയും ചൂടാക്കി പിന്നെ രാത്രിത്തേക്ക് ഇനി ഞാൻ എ എന്താണ് ചെറുപയറും അരിയും കൂടെ ഇട്ടങ്ങാണ്ട് ചെറുപയർ ചോറ്പോലെ
ആഹ് കഞ്ഞിവെ ചെറുപയറ് കഞ്ഞിന്ന് ന
ആഹ് ആ ചെറുപയറ് കഞ്ഞി അതന്നെ അതുപോലെ ചെയ്യാന്ന് വിചാരിച്ച് ഇവിടെ ഇമ് ഇമ് ആഹ് അവിടെ ഇന്റെ പുതിയാപ്പിളെക്ക്‌ ഭയങ്കര ഇഷ്ടാണ് അയിന്
ആഹ് അത് നല്ല രസള്ള സാധനല്ലേ നമ്മക്ക് സ്ഥിരവും അധികവും ഞാൻ അതാ ചെയ്യല്
ആഹ് മഴയക്കെ ആകുമ്പോ പ്രത്യേകിച്ചൊരിതാണല്ലോ
നിങ്ങള് ഏത് അരിയാ ഇട
സാധാ ചെ നമ്മള് നല്ല വേവിണ റേഷൻ കട കിട്ടുന്ന അരി ഉണ്ടാവുല്ലോ
റേഷൻ അരി ഞമ്മള് നേരിയ അരിയാ ഇട ബിരിയാണി വെക്കുന്നേ
ആഹ് നമ്മള് അതെ അല്ലാ നമ്മള് റേ കടേന്ന് കിട്ടാണാ അരിയാണ് ഇട്യയാ ആഹ് എന്നിട്ട് എന്താണ് അതാവ്മ്പോ വേവ് എ ട്ട് കിട്ടു അല്ലോ ആഹ് അപ്പൊ മൂപ്പരക്ക് ബയങ്കര ഇഷ്ടാണ് അപ്പൊ ഞാൻ അതുവ്ന് അത് ഇണ്ടാക്കാ എന്ന് വിചാരിച്ച് ചെ ചെറ്പയർ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ ചമ്മന്തിയും പൊടിച്ച് പിന്നെ കൊണ്ടാട്ടും മൊളക് പൊരി ച്ച് പിന്നെ മീനും പൊരിച്ചു വെച്ചിക്കണ്
ആഹ് ഇതിനാ ആഹ് അത് എന്തെന്നാണ് എന്തോ പേര് ഇണ്ടല്ലേ തലേന്ന്ത്തൊ കഞ്ഞിയാ പയേ കഞ്ഞി പയക്കഞ്ഞി പയക്കഞ്ഞിന്ന് പറഞ്ഞാത് കുടിക്ക്യാൻ ഇങ്ങ് എല്ലാം ഒന്നിച്ച് തിന്ന ലല്ലേ പയം കഞ്ഞി പറയും ആഹ്
ഭയങ്കര ഇഷ്ടം നാടൻ ഫുഡുകൾക്കാണ് ഭയങ്കര ഇഷ്ടം അപ്പൊ പിന്നെ അങ്ങനെ ആക്കാന്ന് വിചാരി ചിയാ ആഹ് ഇപ്പൊ കഞ്ഞി മാത്രം വെക്കണം ചൂടോടെ കഴിക്ക്യാന്ന് വിചാരി
ആഹ് ഭർത്താവ് ആഹ് അതെ -അതെ- അതെ -ഭർ ത്താവ് എവടെയാ ജോലി ചെയ്യ്ന്നേ
ഇവടെ നാട്ടിലാണ്
അതാ എന്റെ ബാർത്താവും നാട്ടിലാണ് കടയിലാണ് കടയില് ജുസിന്റെ ഷോപ്പാണ് നിങ്ങളെ ബാർത്താവിന് എന്താ ജോലി ആഹ് വ ഹ ആഹ് അതാ അതാല്ലേ ആഹ് പിന്നാ എത്ര നിങ്ങ വീട്ടില് ഒറ്റക്ക് നിക്കാന്നാതാ
ഇല്ല ഇല്ല ഇവടെ ഉമ്മ ഹസ്ബൻഡിന്റെ ഉമ്മ ഇണ്ട് പിന്നെ ഏ അനിയന് അനിയന്റെ ഭാര്യ നാ
അങ്ങനെ കൊറെ ആളോ ആഹ് അങ്ങനെ കൊറെ ആള് ആളാന്നല്ലേ കൊറ ഫാമ യെ ല്ല്യായാ കുടുംബങ്ങളാണ്
ആഹ് ഇപ്പൊ ആരും ഇല്ല്യാ എന്താണ് പുതിയാപ്പൾന്റെ അനിയൻ ഗൾഫിലാണ് യെ ഓ ഓന്റെ ബാര്യാ ഓന് ഇവടെ ഇല്ലാത്തോകൊണ്ട് ഇവടെ നിക്കാറില്ല ഓളെ വീട്ടിലാ നിക്കാറ്
അവള് അത് എന്തേ നിങ്ങള്ത്ത് അങ്ങനെ വീട്ടില് നിക്കലല്ലേയ്
നിക്കല്ല് എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇണ്ടാവ്മ്പോ ഇങ്ങോട്ട് വരും ആഹ് അപ്പോ കൊറച്ച് ദേവസം ഓന് ഗൾഫിലാണ് ഖത്തർലാണ്
ആഹ് തന്നെ ആഹ്
പിന്നെ ഉമ്മ ഇവടെ ഇണ്ടാവലുണ്ട് ഉമ്മ ഇപ്പോ നാത്തൂന്റെ വീട്ടക്ക് കോറാച്ച് ദി വസം നിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ നമ്മ ഒറ്റൊക്കാണ് ഞാനും മോനും ഹാസ്ബൻൻ്റെ മാ പുതിയാപ്പിളാ മാത്ര ഒള്ളു
അതെ അതെ
ആഹ് അപ്പൊ പിന്നെ എന്തായാലും പ്രശ്നം ഇല്ല്യാ എന്ത് വെച്ചാലും കൊയാ ഇല്ല്യാ പരാതി ഉം മുപ്പര് അങ്ങനെ പരാതിയും പറയില്ലാ അങ്ങനത്തെ ഒരാളല്ലാ
ആഹ് അതെ എന്റെ ഭർത്താവും ലെ അങ്ങനെ എന്താ കൊടുത്താലും തിന്നോളൂം ഒന്നും പറയില്ല്യാ വെറ്തേ പറയുമ്പോ എന്തോ തമാശേ ഇങ്ങനെ പറയണ്ട് അല്ലാണ്ടൊന്നും
ആഹ് ഒന്നും പറയൂല്ലാ എത്ര പായേട്താ നെങ്കിലും തിന്നോളൂ അങ്ങനത്തെ പ്രശ്നൊന്നു ഇല്ല്യാ മൂപ്പർക്ക് ബയങ്കര ഇഷ്ടാ പറ
ആഹ് രാവിലെ എന്താക്കി ഇണ്ടാക്കീന്
ഇന്ന് രാവിലെ പത്തിരി നേരി നോയ് പത്തിരി ഇണ്ടല്ലോ
ആഹ് നേര്യ പത്തിരി എങ്ങനെ ഉണ്ടാക്കീന് ഞാന്ണ്ടാക്കലില്ല ആഹ തെളപ്പിച്ചിട്ട് ആഹ
എന്നിട്ട് അക്കീക്ക്‌ അമ്മള് നമ്മള് എത്ര പൊടി എടുക്കണം അതിനനുസരിച്ച് നമ്മള് വെള്ളം കൂട്ടണം കിറവാണെങ്കി കൊറച്ച് വെള്ളം കൂടുതലണെങ്കി കടുതൽ വെള്ളം അങ്ങനെ
ചൂടുവെള്ളോ?
ആ ചൂടുവെള്ളം തളപ്പിക്യ ഗ്യാസമ്മ വെച്ച് തളപ്പിക്യാ
ആ തളപ്പിച്ച വെള്ളം പ ല് പുഴ്ങ്ങല്ലരി അരച്ചതല്ല. പൊടി കടേന്ന് വാങ്ങിയ പൊടിയാ?
ഹലോ
കാ പൊടി കടേന്നു വാങ്ങിയ പൊടിയോന്ന് -
ഹലോ
ഹലോ -ഹലോ -ഹലോ- ഹലോ കട്ടായിപ്പോയോ ഹലോ ഹലോ നിങ്ങക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ടോ
ഇല്ല പ്പം കേൾക്ക ന്ന്ട്ട് നമ്മള്
റെയ്ഞ്ച് റെയ്ഞ്ച് നിങ്ങളെട്ത്തെന്നെ റെയ്ഞ്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ
ആ
അന്റെ വൈഫൈയ്യാന്ന് നിങ്ങളെ വൈഫൈയ്യാ
എങ്ങനെ
നിങ്ങളെ വൈഫൈയ്യ അല്ലെ ഫോൺന്റെ റീചാർജാ
ഫോൺ റീചാർജാണ് വൈഫൈ അല്ല
ആ അതാ നിങ്ങളെ അങൊണ്ട് ച ഇത് കിട്ട്ന്നില്ല റെയ്ഞ്ചിന് പ്രോ പ്രശ്നം വെര്ന്ന്ണ്ട് എടക്ക് ഇല്ല ഇപ്പല്ല
ആ അങ്ങനെ മ്മള് വെള്ളം തളച്ച് വെരുമ്പോ പൊടി പൊടി അയ്ലേക്ക് ഇട്ട്ങ്ങാണ്ട് നല്ലോണ്ണം വാട്ടും
വാട്ടലാ അട്പ്പത്ത് ച്ച്ട്ടാ
പ്പത്ത് വെച്ച് വാട്ടും
ആ എന്ന്ട്ട്
ന്ന്ട്ട് മ്മള് ഏ അത് ത ഒരു തട്ട്ലേക്ക് തട്ട്ലേക്ക്ടും പൊടി വാട്ട്യേത് ന്ന്ട്ട് കൊഴക്ക്യ നല്ലോണ്ണം കൊഴക്ക്യ വെള്ളം ആ നമ്മള്
ക്കാണ്ടെ പത്തൽന്റെ പൊടി മാത്രം വർക്ക്ന്നത് ല്ലേ ന്നാ പറയ്ന്നെ
നമ്മള് വെള്ളം പാർന്ന്ങ്ങാണ്ട് ആദ്യം കൊ താക്കൊല്ലോ വാട്ടൊല്ലോ പൊടി
വ പൊടി മാത്ര വാട്ടാൻ പറയ് വാട്ടും ന്ന് പറയുന്ന്
ആ പൊടി വെള്ളത്തിലിട്ട് വാട്ട
വെള്ളത്തിലിട്ടിട്ടാ ന്ന്ട്ട് ചപ്പാത്തിന്റെ മാവ് പോലെ ആക്കുന്നല്ലേ
ആ അങ്ങനെ ആ
എന്നിട്ടെന്താക്കാ
ന്ന്ട്ട് നമ്മള് കൊയക്ക്യ ഒരു തട്ട്ല് ഒരു തട്ട്ല്ട്ട്ങ്ങാണ്ട് കൊയക്ക്യ
ആ ആ എന്നിട്ട് ചപ്പാത്തി പര്ത്ത്ന്ന പോലെ പര്ത്താ ചെയ്യണ്ടേ നമ്മള് പ
അൽ ആ എനിക്ക് മനസ്സിലായി നമ്മള് പ്രസ്സ്ണ്ട് ഒരു പ്രസ്സ്ണ്ട് ഇതിന്ള്ളേ ആ ആ അതെന്നെ അതില് വെച്ച് പര്ത്തും
ആ അതിൽ പ ര്ത്തലായിരിക്കും ആ
ആ ആ ന്ന്ട്ട് പോ ന്ന്ട്ട് പൊടി തട്ടിങ്ങാണ്ട് ഇങ്ങനെ വെക്കും ഇങ്ങനെ ട്ടിക്കട്ടിക്ക് ഓരോന്ന് ഓരോന്ന് പരത്തിപരത്തി വെക്കും
ആ എന്നിട്ട്
ന്ന്ട്ട് നമ്മള് ചുട്ട്ട്ക്കും ഫസ്റ്റ്ത്തെ ഫസ്റ്റ് കല്ല് കല്ല് വെച്ച്
അതെന്നാ
അല്ലല്ല നമ്മള് ഫ്രൈ പാൻണ്ടാവല്ലോ വല്യ തവ ണ്ടാവുല്ലോ ആ അത് ആ അതില് നമ്മള് പ പത്തിരി അത് ചൂടാക്കിങ്ങാണ്ട് നമ്മള് പത്തിരി ഇടും ഫസ്റ്റ്ത്തെ മ റിക്കല് വേം മറിക്ക രണ്ടാമത്തത്
ആ
രണ്ടാമത്തത്
ആ
രണ്ടാമത്തെ മ മറ ക്കലും മറയ്ക്കും പിന്നെ മൂന്നാമത്തെ മറച്ച് വെരുമ്പോ ഇങ്ങനെ പൊള്ളി വരും പൊന്തി വരും ഇങ്ങനെ
ആഹ് പൊന്തി വരുന്നുണ്ടാവും
ആഹ് അങ്ങനെ
ഇത്‌ നമ്മള് പത്തല് ചുടു പക്ഷെ നിങ്ങളെ പോലെ തിളപ്പിച്ച വെള്ളത്തിലല്ല സാധാരണ വെള്ളത്തില് മില്ല്ന്ന് പൊടിക്കു പൊടിച്ചിട്ട് കൊഴച്ചിട്ട് അങ്ങനെ ചുടു ഇത് പത്തിരീന്ന് പറയും അല്ലേ ഇതിന് ഇത് നേ
ഇതിന് പത്തിരിന്നാ പറയാ ഇത് നേയ്സ് നേരിയ പത്തിരി നേരിയ കന ഇല്ല്യാത്ത നേരിയ പത്തിരി. നമ്മള് പച്ചയരി പച്ചയരി ഇണ്ടല്ലോ ആഹ് നല്ല ര സെണ്ടാവും പച്ചയരി പൊടി ഒണ കറി ഇന്ന് കടലേ വെച്ചിന് ഒരു വെള്ളക്കടല എണ്ടല്ലൊ
ആഹ് വെള്ള കട കാബൂളികടലാന്ന് പറ
ആഹ് കാബൂളി ആഹ് അതന്നെ. ആഹ് അത് മസാലക്കറി ആക്കി വെച്ച്
ആഹ് ഞാനിന്ന് മറ്റേ ചെറിയ കടല ഇല്ലെ ആ കടലയും പുട്ടും ദോശയാക്കീനി
ആഹ്
ഒരാക്ക് പുട്ടും എല്ലാ ഒരാക്ക് കടല ക്കറിയായതോണ്ട് പുട്ടിന് ഒരു ആഗ്രഹം വന്ന്. അതുകൊണ്ട് വിചാരിച്ച് മതിയോ പുട്ടും ആക്കി കൊടുക്കാന്ന്. ദോശയില് കറിയിതായി തിന്നാ വിദ്യാലയത്തുന്നൊര് ഇത് കിട്ടൂലാന്ന് പറയുന്നു
ആഹ് ആഹ് ആഹ്
അതുകൊണ്ട് അങ്ങനെ കൊടുക്കാനും വേണ്ടി പുട്ടാക്കി, രണ്ടാക്ക് ദോശയും കടലക്കറിയും കൊടുത്ത്. അധികം കോഴിക്കറി കോഴി കോഴി പൊരിച്ചതെല്ലാ വേണ്ടത് കുട്ടികൾക്ക് പിന്നെ എടക്ക് മാറ്റങ്ങള് വേണ്ടേ അങ്ങനെ മാറ്റങ്ങൾ വരുത്തിച്ചതാണ്
ഉം ഉം
ആഹ് വേറേ രാത്രി കഞ്ഞി തന്നെയായിരിക്കുംല്ലേ എല്ലാരും കുടിക്കാ
ആഹ് ഇന്ന് ഇന്നീപ്പ എല്ലാരും അതെന്നാവും
ആഹ് എന്നാ ശെരി
എന്നാ ശെരി ഓക്കെ
ആഹ് ശെരി